ആ വെയസേഷം
സുഖാണ്. അവിടെയോ?
ആഹ്.. ഇവടിം സുഗന്നെ.
ഫുഡൊക്കെ കഴിച്ചില്ലേ?
ആഹ് ഫുഡൊക്കെ കഴിച്ചു. വെറുതെങ്ങനെ ഇരിക്കാണ്. ഉം. ഉം. അവടെ കഴിച്ച്ലേ? ആഹ് മക്കളൊക്കെ വീട്ട്ല്ണ്ട്. ഒരാൾ ഒറങ്ങാണ്, ഒരാളവടണ്ട് ബുക്ക് എടുത്ത്ങ്ങനെ കളി ക്കണ്ട്.
ആഹ്... ആ വാ ഫുഡൊക്കെ കഴിച്ച ന്ന് കല്യാണം പരിപാടിക്കെ ണ്ടാര്ന്നു അപ്പ പ്പൊ രാവിലെ അങ്ങട്പോയി. അവിടെക്കെ കഴിഞ്ഞ് രണ്ടരൊക്കെആയപ്പേ തന്നെ വീട്ടില് തിരിച്ചെത്തി. പോണ ടൈമില് മഴേ കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ആഹ് നല്ല മഴയാര്ന്നല്ലേ ഇന്നലേ
ആഹ് ഇപ്പ പിന്നെ വെയ്ല് ങ്ങനെ തെറിക്ണ് ണ്ട്.
ആഹ് അഹ്
മഴക്കെ ഇങ്ങനെ പോയി. വടെ മൂന്നാലീസായി ട്ട് നല്ല വെയിലും കാര്യങ്ങളെന്നെരുന്നു മഴക്ക കൂടുതല് ണ്ടായിരുന്നില്ല.
ഏഹ് ഇവടെണ്ടായിരുന്നു ഇന്നലെ വെയില്
ഏഹ് ആഹ് കഴിഞ്ഞ ആഴ് ചിലതിന് വേണ്ടിട്ട് അടുപ്പിച്ച് നല്ല മഴയായിരു
നല്ല മയാര്ന്ന്ലെ ആഹ് ആഹ്
പ്പം കാറ്റും മഴയും ഈടിയുംന്നർഞ്ഞിട്ടെ എല്ലാംണ്ടായിരുന്നു. ശരിക്കരു വർഷത്തിന്റെ ഒരു ഫീലേരുന്നുഅപ്പള് ഇപ്പൊ പെയ്യുന്ന മഴ വേനൽ മഴ പെയ്യുന്ന മാ ത്തിരി മഴ ഇണ്ടെങ്കില് ഒരു ചെറിയ തണുപ്പ്ണ്ട് മഴ കഴിഞ്ഞാല് വീണ്ടും ചൂടായിട്ടും അങ്ങനെയൊക്കെ
ആഹ് അഹ് ആഹ്
ഫുഡും കാര്യങ്ങളൊക്കെ എന്താ കഴിച്ചേ?
ഫുഡ് ചോറ്ന്നായ്‌ര്ന്ന് പച്ചക്കറികളും കറിയും അങ്ങനെയൊക്കെ
വീട്ടില് പച്ചക്കറിം കാര്യങ്ങളും ണ്ടാക്കാറുണ്ടോ?
ഇല്ലല്ല പൊർത്ത്ന്ന് വാങ്ങല. പച്ചമുളക്, ശീര, അങ്ങൻത്തെ ചെറുതായിട്ടുണ്ടാവും. എല്ല കടേ പോയിട്ട് വാങ്ങണം
ഉം ഞങ്ങള ഈ ഏരിയേ കൂടെ ഒക്കെ ങ്ങനെ ആയ്ച്ചല് കൊരീസം ങ്ങനെ വണ്ടി പച്ചക്കടെ വണ്ടി ഇങ്ങനെ പോഉ അപ്പൊ ഞങ്ങളൊക്കെ ങ്ങനെ വാ ടൗണ്ന്ന് കൊർച്ച് അഞ്ച മിനിറ്റ് നട ക്കണം ഒരു ഉള്ളേരിയ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പൊ ഇങ്ങൻത്തെ വരുന്ന വ ഉം കടേക്ക് പോയാലല്ലാസ് സാധനം കിട്ടും അപ്പോ നമ്മൾ അങ്ങട്ട് പോണേന് ഇങ്ങനെ വണ്ടിക്കാരൊക്കെ വരുമ്പോ നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജി റ്റബിൾസാണെങ്കിലും മീനൊക്കെണെങ്കില് ഇങ്ങനെ വര് ന്ന വണ്ടിക്കാരെട്ത്ത്ന്നാണ് കൂടുതല് വാങ്ങിക്കാറ് ഉം ചെറിയൊരു വേലടെ വി ത്യാസം ണ്ടാവണങ്കിലും ആഹ് ഇങ്ങനെ പിറ്റേന്ന ങ്ങട് പോണ്ടരഞ്ച് മിനിറ്റ് നടക്കണം നമ്മൾ നട ക്കാണെങ്കിൽ അല്ലേ നമ്മള് വണ്ടിക്ക് പോണം ആഹ് സ്വന്തം വ ണ്ടിണ്ടെങ്കില് നമ്മളത് എട്ത്ത് പോവാൻള്ള മട്ണ്ട് ങ്ങനെ വരുമ്പോ അത് വെ വെ
ആഹ് അങ്ങനെ വാങ്ങ ആഹ് ആഹ്
ആഹ് ഇപ്പൊ ട്രോളിങ്ങിന്റെ ടൈം ആയതുകൊണ്ട് ഫിഷ് എല്ലാ ദിവസവും ഒന്നും വരത്തില്ല ഇടയ്ക്കൊക്കെ പോയിരുന്നു
ആഹ് ആഹ് വീട്ടില് മക്കളൊക്കെല്ലേ
ആഹ് ഒരാളിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് കൂട്ടുകാരൊക്കെ കൂടെപ്പങ്ങനെ ഫുട്ബോളൊ പ്പൊ കളിക്കാൻ പോയിട്ടുണ്ട് ഉം പുറത്ത് പോയി ഇനി അപ്പോ അവന് വൈകീട്ടൊക്കെ വരുള്ളൂ ശനി ഞായരങ്ങളൊക്കെ വീട് പാടത്തിനോട്ട് ച എടുത്താണ് വീടൊ ക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ആഹ് എന്തേലും ഒഴിവൊക്കെ കിട്ടാണെങ്കില് ഒമ്പതാം ക്ലാസ്സിൽ പഠി ക്കുന്നു
ആഹ് ആഹ്
ആഹ് അപ്പവന് ഈ മഴക്ക ആകുമ്പോ ചിലപ്പം ചൂണ്ടൊക്കെ പിടിച്ചിട്ട് പാടത് കൂടൊക്കെ നടക്കും കൂട്ടുകാരെ കൂടക്കെ
നടക്കും ആഹ് ആഹ്
സ്കൂളില്ലാതാകുമ്പം ഇങ്ങനെ പുറത്തന്ന്യാ കൂടുതലും
ഉം
ആഹ് ഇപ്പൊ പിന്നെ വണ്ടിയൊക്കെ ആഹ് ആഹ് പാടത്ത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച്ചെല് അങ്ങനെ നിന്ന് പെയ്തപ്പത്തേനും റോഡ് പാടത്തിന്റെ നടുവിലൂടെയാണ് റോഡക് ക്കെ വരുന്നത് വീട്ടിലേക്ക് വരുന്ന വഴി അപ്പ ഇങ്ങനെ രാത്രിയില് നല്ല മഴ ക്കെ പെയ്തപ്പോ ആത് പാടത്ത്ന്ന് ഈ പാടത്ത്ക്ക് വെള്ളം മറിഞ്ഞി ട്ട് ആ റോഡൊന്നും നമുക്ക് നടക്കാനും ചെറിയ വാഹനങ്ങളൊന്നും പോകാണ്ടൊക്കായി അത് പിറ്റേ ദിവസം ആഹ് മഴ തോർന്നപ്പൊ വെയില് തെർച്ചപ്പത്തന് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്നുണ്ട് നിന്ന് പെയ്യുമ്പള് ആഹ് അങ്ങനെ വരും പിന്നെ ഇത് വീട്ടിലേക്കൊന്ന് വെള്ളം കേയറുക അങ്ങനത്തെതൊന്നും ഉണ്ടായിട്ടി പ്രളയം വരുന്ന ടൈമിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല
ആഹ് ആഹ് ഇവിടെ അടുത്തുണ്ട് വെള്ളം അങ്ങനെ കയറൂല ഉം
ആഹ് പാടം തോടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം നിന്ന് പെയ്താല് പാടം പെട് ട്ടന്ന് നറഞ്ഞു വരും പിന്നെ ഒരു കിലോമീറ്റർ പോയാലും പുഴയൊക്കെ ഇണ്ട്, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വേനൽക്കാണെങ്കിലും അതിലൊക്കെ നല്ല വെള്ളം ഇൻ ണ്ടവാറുണ്ട് അത് ഇവിടെങ്ങനൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വാഴയാണെങ്കിലും കപ്പയാണെങ്കിലും ചേമ്പ് ചേന അങ്ങൻത്തൊക്കെ എല്ലാ കൃഷികളും ചെ ചെയ്യാറുണ്ട് അപ്പ പിന്നെ നമ്മൾ കൃഷി നെൽകൃഷിയുടെ വിളം വടുപ്പ് കഴിഞ്ഞാൽ പാടങ്ങളലൊക്കെ അധികം ഇങ്ങനത്തെ കൃഷി ചെയ്യും പിന്നെ സാധാ വെണ്ട പയറ് അങ്ങനെയുള്ള കൃഷികള് ചേന അങ്ങൻത്തതൊക്കെ അവര് ആഹ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളണവിടെ അപ്പൊ ഇവിടെ വെള്ള തോ ട്ടിലായാലും പുഴയിലൊക്കെ ആയാലും എപ്പളും വെള്ളം കെട്ടി നിർത്തും ഇവര് കൃഷി ആവശ്യത്തിന് വെള്ളത്തിന് വേണ്ടിട്ടേ അതുകൊണ്ട് വെ ആഹ് വെള്ളത്തിനൊന്നും ഇവിടെ ബുദ്ധിമുട്ടൊന്നും വരാറ് പിന്നെ വീട്ടിലാണെങ്കിലും കിണറും ഉണ്ട് കൊയലുണ്ട് നമ്മള ജലനി ധിടെ വെള്ളം അതുണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ആഹ് വരാറില്ല കിണറില് നമുക്ക് വേനലിൽ ലാസ്റ്റക്ക് ആകുമ്പത്തേനും എല്ലാ ആവിശ്യങ്ങൾക്കും എടു കന്ണ്ടാവില്ല ആഹ്
അപ്പൊ പിന്നെ ജനിതീന്ന് ഒക്കെ വെള്ളം കിട്ടൂലേ
അപ്പൊ നമ്മള് വീട്ടാവശ്യം ഇങ്ങനെ പാകം ചെയ്യാ മാത്രെ ഉള്ളൂ കിണറിലെ വെള്ളം യൂസ് ചെയ്യാ പിന്നൊക്കെ നമ്മള് കൊയലും അല്ലെങ്കി ജലനിധിടെ വെള്ളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാ
ആഹ്
പിന്നെ വർഷക്കാലത്ത് പിന്നെ വെള്ളം കിണറിലന്നെ രണ്ട് മഴ പെയ്യുമ്പത്തെനും വെള്ളം പെട്ടെന്ന് കേറി വരും അപ്പൊ പിന്നെ ഫുൾ ടൈമും അതന്നെയക്കാരം എടുക്കാറ്
ആഹ് പിന്നെ വേനല്ക്കല്ലേ വെള്ളം കെട്ടി നിർത്ത അവിടെ
ആഹ് പുഴയിലും തോട്ടിലൊക്കെ വെള്ളം കെട്ടി നിർത്തും ആഹ് അപ് പ്പ അവിടെ കൃഷികളൊക്കെ നല്ല ചെയ്യ ചെയ്യാറുണ്ട് അവിടെ പിന്നെ അന്ന നൽ നല്ല വേനല് ടൈമില് ഇങ്ങനെ പൂക്കളുടെ കൃഷിയൊക്കെ ഇവിടെ പാടങ്ങൾല് ചെയ്യാറുണ്ട്. സൂര്യകാന്തി മല്ലികൾ ആഹ് മല്ലികളണ്ട് അതൊക്കെ അത് കാണുമ്പൊ നല്ല ഭംഗിയാണ് പൊറത്ത്ന്നൊക്ക ഇങ്ങനെ ആഹ് പൊറത്ത്ന്ന് ഒക്ക ആളുകള് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആഹ് കാണാനും ഫോട്ട ഇട്ക്കാനും അങ്ങനൊക്കെ വരാറ്ണ്ട്
ആഹ് നല്ല രസയ്ര്ക്കുലെ അപ്പൊ
ആഹ് ആഹ്
ഉം
പിന്ന തണ്ണി മത്തനൊക്ക ഇണ്ടാക്ക കാര്ണ നമ്മളെ റംസാന്റെ ടൈമില് ക്കാവുമ്പൊ ആഹ് അവ ഇവരര്ത്തൊന്നൊക്കേണ് വാങ്ങ മഞ്ഞക്കളറള്ളതും ആഹ് മഞ്ഞ കളറ്ള്ളതും പിന്നെ സാധാര്ണ നമ്മള് കണ്ട് വര്ണ തണിമത്തനും പിന്നൊരു ഓ റഞ്ച് ടൈയ്പ്പില്ല ഏഹ്
തയ്യ് വാങ്ങലാ
അവരിങ്ങനെ തയ്യ് എങ്ങനാ അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ കൃഷി ചെയ്ത് കാണ തയ്യ് വാങ്ങീട്ടാണൊ അതൊ വി ത്ത് മുളപ്പിച്ചതാണോന്ന് എൻക്ക് കൂടുതലറീല ആഹ് നമ്മളിങ്ങനെ കായ് ഇതൊക്കാവ്ണ സമയത്ത് ത്ത് ഇങ്ങനെ കണ്ടുപോര ന്നല്ലാതെ അയിനെ കുറ്ച്ച് കൂ
ആഹ് ആഹ് അവ്ട്ന്ന് വാങ്ങൂലേ സാധനം
ആഹ് പച്ചക്കറിയൊക്കെ അവ്ടുന്ന് ക് ഇങ്ങനെ വെളവെടുക്ക്ന്ന സമയത്തൊക്കെ അവര് ഒന്നിച്ച് ഇങ്ങനെ കൂട്ടി വെക്കും ഇന്നിട്ട് അവിടെ ഒരു ഷെഡ് പോലൊക്ക ഇങ്ങന കെ ട്ടി വെച്ചിട്ട്ണ്ട് അപ്പൊ അവരതില് ആഹ് സ്റ്റോക്കീത് വെക്കും നമ്മള് ചെല്ലുന്നതിനൻസരിച്ച് ച്ച് അവര് നമ്മക്ക് ആവശ്യത്തിന് തൂക്കി തരും അങ്ങനെ ചെയ്യാറ് അപ്പൊ ഫ്രഷ് സാധനൊക്ക നമ്മള് കിട്ടും ആഹ് വെലക്കുറവില് കിട്ടും ചെയ്യും
ആഹ് ആഹ്
അവിടെങ്ങനെ കൃഷിങ്ങൻത്തെ കൃഷികളൊന്നും ഉണ്ടാവാറില്ലെ
ഇവടെ അങ്ങൻത്തെ കൃഷികളൊന്നുല്ല
ആഹ് പിന്നെ ഞാന് വീട്ടിലൊക്ക ചേമ്പും കാര്യങ്ങളൊക്കെ ചെരിയായിരുന്നു അത് ഇങ്ങനെ രാത്രികാലങ്ങൾല് പന്നികള് വന്ന് നശി പ്പിക്ക അങ്ങന താവുമ്പ പിന്നെ ഞാനത് ചെയ്യല് നിർത്തി ആഹ് പിന്നെ വേറെ ച്ചക്കറി ഇണ്ടാക്കാണെങ്കിലും ഇവടൊര് കാട് പിടിച്ചേരിയേണ് തെങ്ങും റബ് ബ്ബറ് തോപ്പും പിന്നെ വെറ്തെ നിക്കുന്ന സ്ഥലങ്ങളൊക്കെ വെറ്തെ കാട്പിടിച്ച് നടക്കുന്ന സ്ഥലാ അപ്പ അവടെ കുറ്ക്കന്മാരായാലും പന്നികളായാലും കൊരങ്ങന്മാരായാലും മൃഗശാല പോലെ എല്ലാരു ഉണ്ട് അവടെ അപ്പൊ നമ്മള് വീട്ടില് ഉം കുട്ടി ഇല്ലല്ല കോഴിക്കള് ഇല്ലേങ്കിലും ഇവരൊക്കെ നമ്മള് പച്ചക്കറി ഇണ്ടാക്ക്യാല് ഇങ്ങ ത്ത്‌ മൃഗങ്ങ മയിലാണ് വന്നിട്ട് പച്ചമൊളക് കൊത്തിതിന്നും ഈ കൊരങ്ങന്മാര് കൊരങ്ങമ്മാരാണെങ്കില് വന്നിട്ട് നമ്മളെ പച്ചക്കറി ആണെങ്കിലും പപ്പായേടെ എല അട ക്കെ അവര് പറിച്ചൊണ്ടോവും ഉം പിന്നെ ഇപ്പ ഈ ചക്കി മാങ്ങിടെ ഒരു സീസണായതോണ്ട് അവര് രണ്ട് ട്ട് നേരങ്ങനെ എറ്ങ്ങി വെരും
വന്നോണ്ടിരിക്കുലേ ഉം വികൃതിയല്ലയ്റ്റ ഒക്ക നശിപ്പിച്ചാണല്ലോ പോവ
ആഹ് ഫസ്റ്റിലൊക്കെ ആദ്യം ഒന്നും രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആദ്യ കാലങ്ങളിലൊക്ക ഇങ്ങനെ വന്നീർന്നൊള്ളു ഇപ്പം അവര് കൂട്ടത്തോടെ ഉം കൂട്ടത്തോടെ വരും. അപ്പ നമുക്ക് വീട്ടിലൊന്നും ണ്ടാക്കാൻ പറ്റാത്തോര് ഇതായിട്ട്ണ്.
ആഹ് ആഹ്
പിന്നെ കൃഷി ചെയ്യുന്ന ആള്കളെന്നെ അവരിങ്ങ ഇങ്ങനെ കമ്പിവേലി ഒക്കെ വെച്ചിട്ടും സോളാറിന്റെ ഇതൊക്കെ പിട്പ്പിച്ചിട്ടൊക്കെയാണ് അവര് കൃഷി ചെയ്യുന്നതന്നെ
കൃഷിണല്ലേ അഹ് ആഹ് അപ്പൊ പിന്നെ പന്നികൾക്കൊന്നും കേറാൻ കയുലല്ലോ.
ആഹ് ആഹ്
ഉം
അവിടെ എങ്ങനെ തെങ്‌ കൃഷി അങ്ങനെയൊക്കെ ഇണ്ടോ.
ആഹ് തെങ് അങ്ങ തെങ്ങ് അങ്ങൻത്തോക്കേണ് ഇവിടെ ഇള്ളത്. മറ്റെഅങ്ങൻത്തെ പച്ചക്കറികള് ഇല്ല.
ആഹ് വീടെങ്ങനെ ടൗൺ ഏരിയയിലെ അതോ അങ്ങനെ ഉൾ ഗ്രാമത്തി
അല്ല ആഹ് ഗ്രാമത്തിലെന്നെ. ടൗണ്ന്ന് കൊറ്ച് ഇങ്ങട്ട് ഉള്ളോട്ട് പോരണം ഉം.
ആഹ് ആഹ്. പിന്നെ കടേൽ പോയിട്ടാണോ സാനങ്ങളൊക്കെ മേടിക്കാറ്.
ആഹ് കടേല് പോവലാണ്. ആയി ചെലോര് ട്ടൊക്കാണ് പോയണ്ടങ്ങെനെ സാനം വാങ്ങി ക്കൊണ്ടന്നാണ്ട് ഇട്ത്തക്കല മ്മടെ ഹസ്ബന്റില്ല ഗൾ പ്പ് ലാണപ്പം. ആഹ് വാങ്ങിട്ട് കൊണ്ടെരും. പിന്നെ ചിക്കെനോക്കെ വാണെങ്കി ത്ത്‌ള്ള വീട്ട്കാരോട് പറ്ഞാ കൊണ്ടന്നെരും ആഹ്
ആഹ് ആഹ് അപ്പ നമ്മക്ക് ആള്ല്ലേലും നമ്മളെ വീട്ടിലത് ത്ത്‌ ആരെങ്കിലും ഇണ്ടെങ്കില് കൊട്ന്ന് വെരോയ്ച്ചാ ആഹ് എല്ലാരും പരസ്പരം സഹായിക്കുന്ന ആളുകളായ അത്കൊണ്ടെന്നെ നമുക്ക് അങ്ങൻത്തെ ബുദ്ധിമുട്ടുകൾ ഏറെ കൊറെ കൊറെ ബുദ്ധിമുട്ട് കൊറയാൻ ആഹ് ഇപ്പ അങ്ങനെ ആഹ് മറ്റേത് നമ്മളൊരു സാധനം മേടിക്കാൻ പോണ തന്നെ നടന്ന് പോകുന്ന ഒരവസ്ഥ ഇപ്പ എല്ലാ വീടുകളിലും വാ അങ്ങന ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങള് പെ പെട്ടെന്ന് കിട്ടാനും ഒക്കെ ചെയ്. ഇപ്പ. ങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ആണെ ങ്കില് എട്ത്തൊക്കേണ്ന്നെണ്ടെങ്കിൽ അവർക്ക് വിളിച്ച്പറഞ്ഞാല് അവര് വീട്ടിലെത്തിച് തരാറ്. ആഹ് തെരക്കൊന്നും ഇല്ലാന്ന്ണ്ടെങ്കില് ഞങ്ങളെ ആഹ് ഇവെടെ ഇങ്ങനൊക്കെ തെര്ക്കൊന്നും ഇല്ലാന്ന്ണ്ടെങ്കില് അവനെ അങ്ങനെ പറഞ്ഞാല് ന്റെ വിട്ട്ലെത്തിചെരും ഉം പിന്നെ ഇത് ല് സ് സീസണും കാര്യങ്ങളൊക്കെ ആകുമ്പോ പിന്നെ അവര് ഇങ്ങനെ തെരക്കിലാണ്. പറയും അപ്പ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ
ആഹ് ബുദ്ധിമുട്ടിക്കാ
പോവല്ണ്ട്. പിന്നെ നമക്ക് എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിലും ഒര് വീട്ടിൽ എന്തെ ങ്കിലുണ്ടെങ്കില് അത് നമ്മളെ വീട്ടി വീട്ടിലേക്ക് എത്തിച്ചു തെരും. അപ്പ അങ്ങൻത്തത് കാര്യങ്ങള്ണ്ട് ഉം പ്പൊ ചക്കീ മാങ്ങയാണെ ഇല് നമ്മളെ വീട്ടിലില്ലെങ്കിലും അപ്പർത്ത്ന്നൊക്കെ തരും ആഹ് അവട്ത്തെ മാങ്ങടെ സീസണൊക്കെ കഴിഞ്ഞു. ഇ ചക്ക ഇപ്പഴൂണ്ട് ചക്കോണ്ട് . ഞാനിപ്പോ കഴിഞ്ഞ വീക്കില് തതുപോലെ. മഴൊക്കെ ഇങ്ങനെ നിന്ന് പെയ്ത ടൈമായ പ്പോ കൊറച്ച് വറവൊ ക്കെ ഇണ്ടാക്കി വെച്ച് അത് ഒരാഴ്ചത്തോളം ണ്ടായിരു മക്കൾക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ചക്ക ഗ്രാന്റ. ആഹ് പിന്നെ പഴുത്തേന്ന്ണ്ടാക്കും.
ടൈമായിണോ.
പച്ചോണ്ട് ആഹ് പച്ചവര് ഇങ്ങനെ കൂട്ടാൻ വെച്ചാ അവര് കഴിക്കത്തി തിലപ്പഴ്ത്തതോ വറുത്തതൊക്കെച്ചക്കെ അവര് കൈകൊള്ളു. ഉം ഉം അങ്ങനെ പിന്നെ.
ആഹ് ശെരി പത്ത് മിൻറ്റായിണു.
ആഹ് അങ്ങൻത്തതൊക്കണ്ട് ആഹ്, ആഹ് ശരി.
ത്തായേണ് അഹ് ആഹ് ശെ
ആഹ് ശെരി.
ഉം.